അലോ
ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട് പറയൂ
ഉം എന്താ വിശേഷം
എന്താ സുഖാണ് പോവ്ന്ന്
ആഹ്
ഫുഡ് കയ്ച്ചോ?
ഫുഡ് കയ്ച്ചില്ല ഫുഡ് കയ്ക്കണം പ്പമഴ പെയ് തതോണ്ട് മറ്റേ വെഷ് വെഷ്പാണ്
ആഹ്
അല്ലെ പിന്നെ നമ്മള് മഴൊക്കെ പെയുമ്പൊ പിന്നെ നമ്മള് ഈ ഈവനിങ്ങിലെന്തേലൊക്കൊന്ന് കയിക്കണം ഇന്നാ പിന്നെ കഹോക്കെ നി ഞമ്മള് ഉച്ചക്ക് തിന്ന് പിന്നെ അഹ്‌ ഉച്ചക്കേഷം നല്ല മഴിയാണെങ്കില്
വെശ്പ്പ്ണ്ടാവുലേ
വെശ്പ്പ്ണ്ടാവും
ഇൻക്കൊന്ന് വെശ്പ്പ്ണ്ടെ ഞാൻ വിചാര്ച്ചു ഇൻക്ക് മാത്രേ ഒള്ളു
ആഹ് മോനൊർങ്ങിയോ?
ഇല്ലേ ഉപ്പാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാടീക്ക് നീപോന സ്കൂ കുളൊർന്ന ഓരോ സൊലിക്കാരം
ആഹ് സ്കൂളി ചേർത്തിയോ
ഈ പ്രാവശ്യം ചേർത്തി അവനിപ്പോ നാല് കഴിഞ്ഞു പിന്നെ ചേർത്തല് നിർബന്ധ എൽ കെ ജി കെജി പോവണ്ടേ അപ്പൊ ആറാവും
ആഹ് ആഹ് ആഹ് ആഹ് ശരി നാല്
പിന്ന ഇങ്ങളവിടെ മഴേണ്ടോ ഊം
ആഹ് മഴേണ്ട് ഇന്ന് വൈകുന്നേരം നന്നായിട്ട് പെയ്ത് നല്ല ഇടിയും മഴയും
ആഹ് അവിട കൊതുകിണ്ടോ
കൊതുക് ഇപ്പം വലിയ പ്രശ്നൊന്നുല്ല ഉണ്ടവാണെ നന്നായിട്ട് ഉണ്ടാവും
ഉം
കൊതുക് ഇഞ്ഞിപ്പോ മഴയതുകൊണ്ട് നമ്മള് വീടും പരിസരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും കാരണം പുതിയ മഴയാണ് നമ്മള വീടും പരിസരൊക്കെ നമ്മള് വെയിലയതുകൊണ്ട് അത്ര വലിയ ശ്രദ്ധ ഉണ്ടാവൂല്ലല്ലോ
ആഹ് പാടൊക്കെ ഉണ്ട അവിടെ
എങ്ങനെ
കവറുകളൊക്കെ ഉണ്ടോ മുറ്റത്ത്
കവറുകള് ഇള്ളതല്ല അങ്ങനെല്ല നമ്മളിപ്പ ചെരട്ടകളും അതും ഇതൊക്കെ നമ്മളങ്ങനെ ഇങ്ങനെയെക്ക ഇടുവല്ലോ
ആഹ് ശരിയാ ശുചിത്വ നിർബന്ധാണ്
ആഹ് മഴയാണെങ്കി നമ്മള് ശ്രദ്ധിക്കും മഴയത്ത് കും കും മ മ മഴയാണല്ലോ എന്നൊക്കെ വിചാരിക്കും മഴ പെയ്യുമ്പോ ഇതുവരെ വെയിലായത നമ്മക്ക് അത്ര വലിയ ശ്രദ്ധണ്ടാവൂല്ല
ഊം ഒരു മഴക്കാലം ഫീലെയ്യുന്നുണ്ട് ഇല്ലേ ഇപ്പളൊക്കെ ഒരു മഴ ഈവനിങ് ടൈമില് മഴ ആണല്ലോ നല്ല
അത് പെയ്യുന്ന മഴ നല്ല മഴയായി
ആഹാ
ആഹ് ഇന്നലേം ഇന്നും മഴ പെയ്തപ്പോ നല്ലോണം തണുത്തു അത് മഴ വെള്ളം എന്തൊരു തണുപ്പ്ന്നാ മക്കള്കളൊക്കൊന്ന് മഴ കൊണ്ട്ട്ട് ലൊക്കെ തണുത്ത് ഉം
ഇവിടെ അതേ നല്ല തണുപ്പുണ്ട് മഴവെള്ളം ഞാൻ ഇന്റെ വീട്ട് ന്റെ വീട്ടീന്ന് ഇങ്ങട്ട് പോയപ്പോ ഫുള്ളും മയേംകൊണ്ടാ പോകുന്ന മോനും ഞാനും
അത് ശരി
നല്ല തണുപ്പുണ്ട്
ആഹ് ആഹ് ആഹ്
നിങ്ങള അവിടെ എന്തൊക്കെയാ മയക്കാലത്ത് ഈ എന്താ കൊതുകുകളും ഇതൊക്കെ വരാതെ രോഗങ്ങളൊന്നും ഇല്ലാതാക്ക വേണ്ടി ശ്രദ്ധിക്കാറ്
ശ്രദ്ധിക്കാറ് ഞാൻ വീടും പരിസരൊക്കൊന്ന് നമ മറ്റേ കാടും ഇതൊക്കെ ഒന്ന് വെട്ടി നന്നാക്കി പിന്നെ ചെരട്ടകളിന്തൊക്കെ നമ്മള് സൂക്ഷിക്കും മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കും പിന്നെ ഇതന്നെ കൊതുകുകള് കൊണ്ട് ഇപ്പോ നല്ല രോഗങ്ങളാണല്ലോ രോഗ
ആഹ് ഓരോ രോഗങ്ങള് പടരുന്നു നിങ്ങളവിടെ ആരിക്കെങ്കിലും പനിയോ മഞ്ഞപ്പിത്തോക്കൊ ഒണ്ടോ
ഇതുവരെ ഇവിടൊന്നും പറഞ്ഞ കേട്ടിട്ടില്ല ഇനിപ്പോ രണ്ട് മഴ പെയ്ത സ്ഥിതി ക്ക് മറ്റേ കൊതുകുകളൊക്കെ നന്നായിട്ട് ഇണ്ടായിപ്പോ ഇനിപ്പോ ഓരോ രോഗങ്ങളും കാര്യങ്ങളൊക്കെ തൊടങ്ങും
ആഹ് പിന്നെ പച്ചവെള്ളത്തിന്റെ കുടീം
ആഹ് ഇപ്പൊന്നലെ പെയ്ത മഴക്കന്നെ ഇപ്പ അവിടെ ഇവിടെക്കെ കെട്ടിക്കണുണ്ടാവും കൊതുകുകളുണ്ടാവാൻ ഒരിക്കൊരു ടൈമുണ്ടല്ലോ
ആഹ് അതെന്നെ
ഉം അനൊക്കെയല്ലെ നമ്മള് മക്കളെ നല്ല നോക്കണ്ട ഇപ്പ പിന്നെ കൂടുതലും പകർച്ചവ്യാധി കാണോ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ പിന്നെ പിന്നെ എല്ലാർക്കും ഒരാൾക്ക്ണ്ടായ അവിടെ കഴിഞ്ഞു പോയിന്ന് വിചാരിച്ചാൻ കഴിയൂല
അത് ശരിയ
ഒരാൾക്ക് എന്തൊരു അസുഖം ഉണ്ടായ അത് ആസ അസുഖം തന്നെ ഒരാളന്ന് വേറള്ളായിക്ക് കിട്ടി
ആഹ് അത് പിന്നെ എല്ലാവർക്കും കിട്ടീട്ടേ പോവുള്ളൂല്ലേ
ആഹ് കൂടുതലും പകർച്ചാവ്യാദികളാണല്ലോ ഉള്ളത് ഇപ്പൊ ഒരു ജ ലദോഷം തന്നെ ഉണ്ടായ തന്നെ തന്നെ
അത് ശരിയാ
പിന്നെന്തൊക്കെയ
വേറെ എന്താ അങ്ങനെയൊക്കെ പോകണ് ഇപ്പ എന്തായാലും ഒരു മാസം വെയിലുണ്ട് ഇപ്പൊ മഴ എങ്ങനെ പെയ്ത് മഴനെ പറഞ്ഞ് പറഞ്ഞ് മഴ എങ്ങനെ പെയ്ത് മഴ പോകുവോന്നും അറിയില്ല ഏകദേശം ഒരു ഒരു വിധം സ്ഥലത്തൊക്കെ വെള്ളം വറ്റി വണ്ടില് വെള്ളം കൊണ്ടോകലൊക്കെ ഏനി ഇപ്പം കൊറെ മഴ പെയ്ത് സമാധാനം ഉണ്ടാവും
അതുവല്ല ഞമ്മളിപ്പോ കുടുങ്ങാൻ പോകുന്ന നേരത്തെ എന്തേ ചൂട്
ആഹ്
സഹിക്കാൻ കഴിയുന്നെയ
ഇന്നലെ ഇന്നൊക്കെപ്പആ ആ വെയിലും ചൂടും ആണുന്നുണ്ടെങ്കിലൊക്കെ എന്താപ്പ അവസ്ഥ കാരണം രണ്ടോ മൂന്നോ ദിവസം നിക്കാതെ വെയിലുറച്ച കഴിയും
നമ്മുക്കിപ്പോ ആഹ് ഈ മഴന്റെ തണുപ്പൊക്കെ രണ്ട് ദിവസം വെയിലുറച്ച കഴിയും വീട്ടിലിരിക്കുമ്പോ അത്രക്കറിയില്ല പൊറത്തൊന്ന് ഇറങ്ങി നോക്കണം
ആഹ് ആഹ് ആഹ്
പണിക്കാരെയൊക്കെ സമ്മയ്ക്കണം വീട്ടില് ഫാൻ ഇല്ലാത്തെക്കെയെ അപ്പൊ ഞാനും ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പളും അവിടെ ഭയങ്കര വെയില് വൊണ്ട് ചൂടുവുണ്ട് അപ്പം അവിടെ ഒരാള് ഒര് ഇതൊക്കെ പോയിത് അക്കോറിയത്തില് ഈ ഫുഡ് ഒക്കെ വാങ്ങൂലെമീന് ആൾക് അവിടെ ഈ ഫാനും വെക്കാൻ പറ്റൂലല്ലോ പൊടി പറ പിന്നെ ആകെ സ്മെല്ലല്ലെ കറ അവരിങ്ങനെ ചുട്ടിട്ട് വയ്യാ എന്ന് പറയാ ഇങ്ങനെ വിയർക്കുണ്ട് അപ്പ എനിക്ക് കണ്ടപ്പോ ഭയങ്കര സങ്കടച്ച് ഞാൻ ഹസ്ബന്റിനോട് പറഞ്ഞു പാവല്ലേ ഭയങ്കര ചൂട് ഫാനും ഇല്ല
ആഹ്
പിന്നോട് പറഞ്ഞോ അപ്പൊ ഇനക്കൊക്കെ ഭയങ്കര സുഖാണല്ലോ ഞാനൊക്കെ അല്ലേന്ന് പറഞ്ഞെന്നെ കളിയാക്കി അപ്പം ചോദിച്ച് എന്തേച്ച് ഓൾത് വാർപ്പിന്റെ ഒരു ഷോറൂമാണ് അതില് കുറച്ച് ഉയരേങ്കിലും ഉണ്ട് ഇവരൊക്കെ വർക്ക് ചെയ്യണ നേരെ ആസ്പെറ്റാസിന്റെ ചുവട്ടിലാ
ആഹ് ആഹ് ആഹ്
ഷെഡിലാണ് പണി അപ്പൊ ആസ്പെറ്റാസിന്റെ ചുവട്ടില് ഫർണിച്ചറിന്റെ പണിയകുമ്പോ നേരെ താഴ മേലെയാണ് ആസ്പിറ്റാസ്ചൂടാവുമ്പോ അതിന്റെ ചൂടൊക്കെപ്പാട് പിന്നെ പൊടി ഉണ്ടാവും പുറത്തന്നില്ല ചൂട് ഒക്കെപ്പാട ആകുമ്പോ എന്തൊരു ബുദ്ധിമുട്ട് കാണറി
ആഹ് ആഹ് അതെ ഞമ്മളിപ്പ ഞമ്മൾ ഉള്ളിൽ ഇരുന്നിട്ട് ഞമ്മക്ക് എത്ര ചൂട് അപ്പൊ പുറത്തിറങ്ങി പണിക്കണലൊക്ക അവസ്ഥ
ആഹ് അതന്നെ ഭയങ്കര കഷ്ട എന്നിട്ട് എന്നന്നോട് പറഞ്ഞ എന്നട്ട ആ കായ ആണല്ലേേ ക
ആഹ് ഞമ്മക്കേന്ന് പറഞ്ഞ ഇത്ര പറഞ്ഞാല് മനസ്സിലാവില്ല നമ്മള അനുഭവിക്കുമ്പോഴേ നഞമ്മക്ക അറിയുള്ളു
ആഹ് അതന്നെ പിന്നെ ഇപ്പ കളയാന്ന് വെറുതെ വെറുതെ ദൂർ അടിക്കണംന്നില്ല നമ്മുക്ക് ഓരോ സാധനം കാണുമ്പോ ആവശ്യം ഉണ്ടാവും
ആഹ് ആഹ് ആഹ്അതങ്ങനല്ല ഞാൻ പറയാ നമ്മളെ കാര്യങ്ങള് പെണ്ങ്ങളെ കാര്യങ്ങ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറുമ്പോ പറയാ എന അത്ര എടങ്ങാറ് ഇത്ര എടങ്ങാറ് എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പിന്നെ വീട്ടിലക്ക് പോവാന്നല്ല അന്നോട് ചോദിച്ചാല് ചെലപ്പ പറയും എനക്ക് ഇവിടെ നിന്നൂ വീടും ഒക്കെ ഉണ്ടല്ലോ അടെ നിക്കാട്ടെ സുഖല്ല ഇവിടെ അപ്പ ഞൻ പറയും ഞാ ൻഎന്റെ ഉമ്മ നെയും വാപ്പ നെയും കാണാൻ പോവാന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ എന്തക്ക പറയുമ്പോ അങ്ങനെ ചെലപ്പം വിടൂല എന്തെേലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വിടൂലഅപ്പൊ അപ്പൊ ഞാൻ പറയും എന്റെ സ്ഥാനത്ത് ഇങ്ങള് നിന്ന് ആലോചിച്ചാലേ കറക്റ്റ് ഫീലിംഗ് കിട്ടുള്ളൂ
അത് ഞാനും പറയും
അപ്പൻന്റോട് അപ്പന്റോട് പറയും ജ് അന്റെ ഇഷ്ടം ചെയ്തി പോകുകയാണെങ്കിൽ പോയ്ക്കോന്നൊക്കെ പറയും
ആഹ് ഇവർക്ക് എന്താണ് അവന പറഞ്ഞിട്ട് മനസ്സിലാവാ
ആഹ് അഹ് ഓൽക്കുക ഓൽക്കതാണ് ഈ വിദേശ ത്ത് നിൽക്കുന്ന ആൾക്കാര പ്രത്യേകിച്ച അങ്ങനാണ്
നിങ്ങള് നിങ്ങളെ പെരിലല്ലെ അപ്പ പോണന് എന്താ പ്രശ്നം
ഏ അതാ അതാണ് പറഞ്ഞത് ഇന്നോട് പറഞ്ഞത് ഏതാണ് എന്താ വച്ചാൽ അനക്കൊരു വീടായി ആ വീടിന്റെ ഉള്ളിൽ ചഖം നിന്നൂടെ അന്റെപ്പനേ ഇമ്മനി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ എന്ന എന്നോട് ചോദിക്കല് ഞാൻ പറഞ്ഞു എന്റെപ്പനേ ഇമ്മ നേഇങ്ങോട്ട് കൊണ്ടോന്ന് നിൽക്കുവ ചെയ്യും പക്ഷെ മക്കൾക്കും ഇനിക്കും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാല് അത് വേറെ ഒരു സന്തോഷല്ലെ ഓര് ഇങ്ങിട്ട് വരി അത്ര വന്നെ നമ്മൾ അങ്ങോട്ട് പോകും വേറെ സന്തോഷം നമ്മള വീട്ടിലേക്ക് പോവന്ന് പറയുമ്പോ
ആ അതൊരു വേറെ രസാ അവനോന്റെ ഉമ്മീ ബാ പ്പല്ലെ കാലം മാത്രേ രസം ഉണ്ടാവുള്ളൂ
ആ ഞാൻ പറയും ഞാൻ പറയും നിങ്ങക്ക് ഇങ്ങളെ നിങ്ങളെ നിങ്ങളമ്മന്റെ ആയിട്ട് നിൽക്കണം പക്ഷെ ഞങ്ങള് ഞങ്ങളെ ഉമ്മാന്റെയും ഉപ്പാന്റെയും എത്തരാ പക്ഷെ ഞങ്ങക്ക് കൊർച്ചു സം
അത് നമക്ക് അവര് പോയാലാണ് വില അറിയ അവരുണ്ടാവകുമ്പോ അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് ചെന്ന് കേറിയാൽ മതി ആരും ഒന്നും പറയൂല അവര് പോയി കഴിഞ്ഞാല്
പക്ഷെ ഇങ്ങനെ ഡിമാൻഡ് പുടിച്ചു പോവും
ഉം അവര് പോയി കഴിഞ്ഞാലേ നമ്മക്ക് പിന്നെ അങ്ങോട്ട് പോകാന്ന ഒരു മനസ്സ് വരൂല
ആ അതെ പ പറയണ്ടപ്പ ഞമ്മ അമ്മമാരൊക്കെ അവസ്ഥ തന്നെ ആലോചിച്ചാ മതിയല്ലോ
ആഹ് അതെ
ക്കൊന്ന് വാപ്പേം ഉമ്മേം മരിച്ച് ഇപ്പോ പോക്കില്ല ഞാൻ എന്റെ കല്യാണം കഴിച്ചാ ഉമ്മള്ളതുകൊണ്ട് മാസത്തിലത്തി പോവരിമ്മനെ കാണാനി പ രാവിലെ പോയി വൈകുന്നേരം വരാ
ആഹ്
ഇപ്പോ മരിച്ച് ഒരു രണ്ട് ഒരു കൊല്ലം ഇപ്പ പിന്നേം എല്ലാർക്കും പോവാം അ ഇപ്പൊ ഇപ്പ തീരേല്ല
ഉം അതാണ് പറഞ്ഞെ
അമ്മോനും മരിച്ച്ണ് അപ്പ അമ്മായിയേ ഒള്ളു അപ്പോ അമ്മായിയും മകനും വേറെ പെരവെച്ച് അങ്ങനൊക്കാണ് കൊറേ കയിയുമ്പോ അങ്ങനൊക്കാണ് ഇണ്ടാവല് ഞാൻ പറഞ്ഞു നമ്മള് ആഹ് ആഹ് ഓരോരുത്തരു കാര്യങ്ങള് നമ്മള് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓരോ സ്ഥാനത്ത് നമ്മള് നി ക്കുമ്പോളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണ് പറയുന്നത് ന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്നാണ് പറഞ്ഞത്
ഓഹ് അതന്നെ അതുവെല്ലാം ഇപ്പം എത്ര ഇണ്ടെങ്കിലും അവനവന്റെ ഉമ്മാന്റെ വാപ്പാന്റെ അത്ര ആരു ആവും
ആഹ് അനിപ്പോ ഇനി ആണങ്ങളതാണെങ്കിലും അങ്ങന്നന്നെ ഓല സ്ഥാനത്ത് തന്നെ ഞമ്മള് ചിന്തിക്കയാണെങ്കി ഓലെന്താണെന്നുള്ളെ നമുക്ക് മനസിലാവുമ്പോളാണ് എന്താണ് അതിന്റെ ബുദ്ധി
ഉം അതുവരെ ദേശ്യ പിടി ണ്ട് എന്റെ ബൈക്ക് ഒരറ്റ ദിവസം ഇജ്ജോന്ന് ആയോക്കണം അപ്പ എനിക്കറിയാം ന്റെ വെ
ആഹ് ഹാ
ഞമ്മക്കിപ്പോ അണ്ട് ഇത് പർഞ്ഞാ അത് അത് പർഞ്ഞാ അത് വതൊണ്ടാക്കണങ്കി എത്ര ബുദ്ധിമുട്ടുണ്ട്ന്ന് അവര് നോക്കുലാ
അതെ
ഉം അതാണ് അവര് പറയാ ഞമ്മള ആവശ്യത്തിന് എത്ര പൈസ വേണം
ആഹ് ആഹ് അതങ്ങനെയല്ലേ
എന്നാലും അയിന്റെടെ കൂടെ എല്ലാം കഴിച്ചുട്ടോ
ആഹ്
പിന്നെന്തൊക്കെ?
വേറെന്തങ്ങനെ പോണ് എന്നാ
ആഹ് എന്നാ ശെരി
ആഹ്